ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെ ശേഷം ആഹ് കേൾക്ക്ണ്ട്
നല്ല വിശേഷം
എന്തൊക്ക പിന്നെ വർത്താനങ്ങള്
മോനട്ടോ അടുത്ത് നല്ല വത്താനം ഇങ്ങനെ പോണു ആ മോനെ എത്രവയസായി
മോള മോള
മോളാ ഏഹ്
ഉം ഒന്നരവയസ്സ്
ഏഹ്
ഒരുട്ടിള്ളു
അല്ല അല്ല രണ്ടുട്ടിള്ണ്ട് ഓളമൂത്തതൊന്നു മോള്ണ്ട്
ആഹ്
എന്തൊക്കെ ഇങ്ങളെ വിശേഷങ്ങൾ വീട്ടിലെ
ആ അങ്ങനെ പോണ് സുഖം ഇൻകൊരാളാണ് ഒരാളാണ് രണ്ട് വയസായി
മോനമോളോ
മോനാണ്
ആഹ് യാത്രക്കെ പോവാറ്ണ്ടോ
ഓഹ് യാത്രക്ക് പോവാറ്ണ്ട്
ഇഷ്ടല്ലെ
ഓഹ് ഇഷ്ടാണ്
ഉ ഉം
ഇങ്ങള് പോവാറില്ലേ
ഏഹ് ഹസ്ബന്റെ കൂടെ പോവാറ്
ആഹ് ഹസ്ബൻന്റിന്റെ കൂടെപോവാറുണ്ട് ഫാമിലി പോവാറുണ്ട്
അഹ് ആഹ്
എവിടക്കെക്കെ പോയിട്ട്ണ്ട
ഞങ്ങള്പ്പോ വയനാട് പോയീനി പിന്നെ ഊട്ടി പോയീനി. ആഹ് റിസോട്ടിലൊക്കെ പോയിനി
ആഹ്
പിന്ന ഊട്ടി
അതെ ഉം. യാത്ര പോയ ഒരു സമാധാനാലേ മനസ്സിന്
മനസ്സിനൊക്കെല്ലെ ഹാപ്പി അല്ലേ
ഉം പച്ചപ്പില് ആഹ് പൊവറണ്ടേ
ആഹ്
ഫാമിലിയായിറ്റും ഒറ്റക്കൊക്കെ പോവാറ്ണ്ട്.
ഒറ്റക്ക് പോവാറ്ണ്ടോ പരിസൻ ആഹ് ഫ്രൻഡ്‌സൊക്കെപ്പാടെലേ
ആഹ്
അസ്ബന്റിനെന്താ ജോലി
ഹസ്ബൻഡിന്റെ വ നാട്ടില്ണ്ട് വയറിങ്ങ.
ഉം
ഇങ്ങള് തോ.
ഏഹ് കബനില്ലേ അറിയോ കബനി
അഹ് അഹ്
ആഹ് പേയ്സ
ഉം ഉം ഉം ശരി
ഉം
പിന്നെന്തൊക്കെ?
ഇന്നാ ഓഹ്
ഉം പോയ സ്ഥലങ്ങളിൽ ഏതാ ഇഷ്ടം ഇഷ്ടായത്
ഇൻക്ക് ഊട്ടി വയങ്കരിഷ്ടാണ്.
സൈമ് സൈം അടെ സെയിം പറ്യ അവിടെ നല്ല കാഴ്ചയാണല്ലോ ഉം ഉം ഉം ഉം
ഇങ്ങളാരകൂടെപോയെ?
ഊട്ടീക്കോ
ആഹ്
ഊട്ടീല്. ഞാന് സ്കൂൾന്നും പോയിട്ട്ണ്ട് ഫാമിലീന്റെ കൂടെം പോയിട്ട്ണ്ട്.
ഇന്നതൊക്കെട് പറഞ്ഞോളി
അഹാ
ഉം സ്കൂൾന്ന് പോവുമ്പോ അത് വേറെ ട്ട്ര രസം. ഫാമിന്റെ കൂടെ പോകുമ്പോ അത് വേറെ രസം. ഫോട്ടോകളൊക്കെ ഇട്ക്കുമ്പോ അത് അങ്ങനൊരു രസം പിന്നെ കാണുമ്പോ വേറെ രസം. ഇപ്പം നമ്മള് വന്ന് സാറ്റസ് ഇടലും സ്റ്റോറി വെക്കലും അതെല്ലേ ഇപ്പത്ത് ഇപ പണി ബങ്ങളോ ഇങ്ങള് ആഹ് അത് ടൂറിസ്റ്റ് ബസിന്.
എഹ്
ഫാമിലി സ്കൂള്ന്ന് ഒക്കെ ബസിന്ന് പോയിട്ടുണ് പിന്നെ ഓനായെരെ പോയിട്ടുണ്ട മോ ഉം
മനോഹര ആഹ് മോനാ ആയരെ ഇപ്പന്നാര പോയിനി വയനാടെറ്റം
അത് സെരി. റിസോർട്ട്ക്ക് ആവുമ്പോ ഞമ്മക്ക് ഉം അടിപൊളിയല്ലെ അല്ലേ പൂളിലൊക്കെ ചാട്യൊ
ആഹ് പൂളിലൊക്കെ ചാടി
ഏഹ് മഴുണ്ട അവിടെ
ഇപ്പൊ ഇപ്പല്ല മഴ പെയ്തീർന്നു
അതെ
ഉം
പിന്നെ പിന്നെ എന്തൊക്കെ പിന്നെ എവിടൊക്കെ പോയിട്ടുണ്ട് കുറെ സ്ഥലങ്ങള്ൾ കണ്ടുണോ
ആ കണ്ണൂര്
ആ
അങ്ങനെയക്കെ എല്ലാ വീട്ടീന്നും കൊറച്ചൊക്കെ
അതെ ഉം ഉം
സെയിം അങ്ങനെയൊക്കെ തന്നെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്
ബീച്ച് ഭയങ്കര ഇഷ്ടാല്ലേ
ഉ ബീച്ചാണ് ഇഷ്ടം
അവിടെങ്ങനെ പോയിരുന്ന നല്ല സുഖല്ലേ
ആഹ
അടുത്ത പിന്നെന്തൊക്കെ പിന്നെ
ഇനിപ്പെന്താ
യാത്ര പോകുമ്പോൾ നമുക്ക് ഫുഡ്‌ ഒക്കെ ഇങ്ങള് എങ്ങനെ കൊണ്ട് പോകാറാ
അല്ല ഞങ്ങള് പോയ അന്ന് ഫുഡൊക്കെ പുറത്തുന്ന് വാങ്ങിക്കേർന്ന് ആ ആ പിന്നെ രാവിലത്തെ മാത്രം റിസോർട്ട്ന്ന് കഴിച്ച്
ആഹ ആഹ ആ ഏത് റിസോർട്ട്ക്കാ പോയിനത് എന്താ പേര് റിസോട്ടിന്റെ
മാ എന്തൊരു പേര് ഏന്ന് എന്തേര്ന്നു
അവിടെ മഴത്തിടിന് വൈത്തിരി റിസോർട്ടൊക്കെ പോയി ആ ആഹ അവിടെ കഴിഞ്ഞ വർഷം ഇടിഞ്ഞ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ
ഉം ഉം അവിടെ എന്തോ വീടുകള് വന്നതൊക്കെ കാണിച്ച് ഓ ആ എംരാൾഡ് റിസോർട് എമറാൾഡ് എമറാൾഡ്
അതെ അതെ അ
ആഹ
ഫ്രണ്ട്സിന്റെ കൂടെ പോയത്
അല്ല ഇന്റെ ഹസ്ബന്റിന്റെ കൂടെ
ആഹ ആ അതെ വേറെ ആരേണ്ടിയിനി കൂടെ
ഞങ്ങള് ഫം മാത്ര ഉള്ളെര്ന്ന്
ആഹ അത ശരി
പിന്നെന്തൊക്കെ അങ്ങനെ അത്‌ ഒക്കെ രസാണ്ല്ലേ ടൂറൊക്കെ യാത്ര പോണതല്ലേ ഹാപ്പി ഇള്ള സംഭവ ആണല്ലോ അല്ലേ
ആഹ
സ്കൂളിന്നൊക്കെ പോയിട്ടുണ്ടോ
ഓ സ്കൂളിനും പോയിട്ടുണ്ട് കോളജിനും പോയിട്ടുണ്ട്
ഉം എത്ര വേരെ പഠിച്ചു ഓ അടിപൊളി സ്ഥലം
ഉം ഞാന്
ഏ
പറമ്മെത്തെ
അത ശരി ഡിഗ്രി കയ്ന്നതാ
അല്ല പ്ലസ് ടു വരെ
പിന്നെ വേറെതാ സ്ഥലം കണ്ടെ
വേറെ മംഗലാപുരം ബീച്ച് പോയിണ്
ആ ആ ഞാൻ കണ്ടിട്ടില്ല അവിടെന്നും ഉം പഠിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്ക് പോയിട്ടുണ്ടോ
എങ്ങനെ
പഠനത്തോടാനുബന്ദിച്ച് പോയിച്ചട്ടുണ്ട് ചോദിച്ചാ
ഇല്ല അങ്ങനെ പോയില്ല
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പൊട്ടി ഉറങ്ങിയാ
ഇല്ല ഇപ്പൊ അവിടെ വന്ന് ഇന ഒന്നും കണ്ടു പോയിടെ അമ്മായി കുട്ടികളക്ക് വന്നത്
ആഹ ശരി വീട്ടില് പിന്നാറല്ലേ
ട്ടിലെ ഉമ്മ ഉപ്പാ അനിയത്തി അനിയൻ
ഉം
ഹലോ
അവർക്ക ഇഷ്ടല്ലേ പോണ്ട് ഓലെ കൂടെ പോവാറുണ്ടോ ഉം ഉം ഹസ്ബൻ്റെ വീട്ടിൽ ആരൊക്കെള്ള്
അവിടെ ഇളച്ചിയും നാത്തൂരും
ഉം
ഉമ്മേം ഉപ്പേം
ഉം ങ്ങ സ്വന്തം വീടായ
ഞ്ഞങ്ങക്ക് പേരാപ്പണി തൊടങ്ങണള്ളൂ തറ ഇട്ട്
ആ അത് ശെരി
വട്ടക്കെ പണി പണിയ എത്തില്ല കുറച്ച കഴിയും
ഉം ഉം ഉം അതെ
ഉലുവാ
പിന്നെ
പിന്നെ പ്പത്താ
പറ
കുട്ടേളെക്കാവുമ്പോ രാത്രി ആകുംബോ നമ്മക്കല്ലേ രസായിക്കൂ ലേ. ഓലെ കൂടി ഇണ്ടാവുമ്പള് ഓലെ. ഭക്ഷണോം ഓലെ ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ ഓൽക്ക് അത് വാണംഇത് വാണെന്നൊക്കെ പറയുമ്പോ ഞമ്മക്ക് ഞമ്മക്കു അതിന്റെ കൂടെ. ജോയ് ചെയ്യല്ലോ
ആഹ്‌
ഞാൻ ഇപ്പടത്ത് രണ്ട് കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ടായിനി കുറച്ച മുന്നെ മഴന്റെ കൊറച്ച് തേക്കുമ്യൂസിയം വെറെ ഇവിടെ ചെറിയ സ്ഥലല്ലേ.
ആഹ് ആഹ്
ഓക്കെ അവിടെൊക്കെ എത്തുമ്പോ നമ്മുക്ക് പഴയ ഓർമ്മകളൊക്കെ വരുല്ലോ. അവിടത്തെ തേക്കും ഒക്കെ കാണുമ്പോ നമ്മക്ക്. ഓക്കെ മോള്ണ്ട് ഓള് മൂന്നാം ക്ലാസ്. ലാണ് ഓളെ കാണിച്ചൊടുക്കാൻ വേണ്ടി പോയതാണ്.
ഏഹ്
അങ്ങനെ അവിടക്കെ എത്തുമ്പോ. പഴയ ഓർമ്മകൾ ഇങ്ങനെ ഓർമ്മ വരും എങ്ങനെ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ ലേ ങ്ങൾ കണ്ട്ണോ അവിടെ.
ആ കരറ്റന്നെ
ഉം ഉം.
പോയിനിയോ ഇപ്പ അടുത്തല്ലാ കുറച്ച് മുന്നേ പോയി.
ആഹ് ആഹ് ആഹ് ഇയ്ക്ക് നല്ലഇഷ്ടയിട്ടോ അവിടെക്കെ. അതിന്റ ഉള്ളുകളൊ. ക്കെ പലേ പഴയ ഓർമ്മകൾ പുതുക്കാൻ നമ്മുക്ക്
ആഹ് ഞാൻ ആദ്യായിട്ട് പോയേനി ആദ്യഒന്നും കൊറേ-
പോയിട്ടുണ്ടാവൂല ഉം ഉം. ഉം അവിടെ നമ്മള് കാണാത്ത ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണല്ലേ.
ആഹ് കൊറേ ഇത്ണ്ടല്ലോ എന്താ.
ആഹ് ഉണ്ടാക്കി വെച്ചതും. പുതുക്കിയതും ആ മരം കൊണ്ട് ഇപ്പോ എങ്ങനെയ അത്ര സാധനങ്ങൾ ഉണ്ടാക്കാന് അന്നത്തെ കാലത്ത് വെയിച്ചത് എന്നൊക്കെ-
തേക്കുകളെ പറ്റി കുറേ.
ഉം പിന്നെന്താ ന്നാ അയ്കോട്ടെ ട്ടോ ശരിട്ടോ. ഹലോ.